ഹലോ എന്തൊക്കെണ്ട് നല്ല വിശേഷം
ഓ എന്താ വീട്ട് ജോലിലാണോ
ആഹ് വീട് പണി നടന്ന അല്ലെ വീട്ടില ചെയ്തൊണ്ടിരിക്കാണ്
ഓ തിരക്കായിരിക്കൂലേ
ഭയങ്കര തെരക്ക് ഏഹ് എന്ന് ന്നാലും കൊഴപ്പില്ല ങ്ങള് സംസാരിച്ചോളൂ
ആ ഓക്കെ ഞാനിപ്പോ വിളിച്ചതേ
ഹലോ ആഹ് പറയൂ
മോന്റെ ഏ
മോന് ടീചേസ്
അതിനെ കുറിച്ചൊന്ന അറിയാനായിരുന്നു
ആ ഓനിപ്പം യു കെ ജിയിലേക്കാണ് ഇപ്പ കടന്നത് അപ്പം ഇപ്പം കൊറച്ചും കൂടി എൽ കെ ജി ലേറെ കുറച്ചും കൂടി സിലബസ് പഠിച്ചാൽ കൂടുതലുള്ളത് യു കെ ജിയിലാണ് അക്ഷരങ്ങളൊക്കെ കൂട്ടി പഠിക്കാനൊക്കെ തുടങ്ങുന്നത് യു കെ ജിയിലാണ് അപ്പോ എന്താപ്പോ ടീച്ചേഴ്സ് പറഞ്ഞിണ്ട് എൽ കെ ജി പോലെയല്ല കൊറച്ചും കൂടിിയ കുട്ടികൾ ഇതില് ഇൻവോൾവ് ആക്കണം നിങ്ങള്ൾ അവരെ വീട്ടിൽ നിന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അവർക്ക് ആദ്യം അവർ ഇൻക്ക് നോട്ട് ബുക്കിലൊന്നും എഴുതാനില്ലേയിരുന്നു ഇപ്രാവശ്യം യു കെ ജി തൊട്ട് നോട്ട് ബുക്കിലൊക്കെ എഴുതി പഠിപ്പിക്ക്ണ്ട്
ഓക്കേ അങ്ങനെയാണോ
അതെ നിങ്ങളെ മോന്റെത് എന്താ ഏ പോയിട്ടൊക്കെ എങ്ങനെയണ്ട് യു കെ ജി
കൊഴപ്പൊന്നുമില്ല പക്ഷെ കൊറ ഏ വർക്കുകളൊക്കെ ഇള്ള പോലെ തോന്നി അതാ ഞാൻ ചോദിച്ചത് എങ്ങനെണ്ട് സ്കൂളിൽ എങ്ങനെയ ഇപ്പൊ നമ്മുടെ പാല് മുട്ടിം അങ്ങനത്തൊക്കെ വിതരണം നടക്കുന്നുണ്ടോ?
നമ്മളെ സ്കൂൾല് അത് എൽ കെ പ്രീ പ്രൈമറിയ്ക്കത് പെർമിറ്റ് ആയിട്ടില്ല ഒന്ന് മുതല് നാല് വരെയുള്ള സ്കൂളിന് മുട്ടി പാലൊക്കെണ്ട്
ഉണ്ടോ ഏ ഇപ്പൊ ഇപ്പൊ ചോറാണെങ്കിലും ചെല സ് സ്കൂൾ ഒക്കെ കേൾക്കാറുണ്ട് ചോറാണെങ്കിലും വെറൈറ്റി ചോറുകളൊക്കെ ഒക്കെ കൊടുക്കാറുണ്ടല്ലോ ബിരിയാണിയായിട്ടും മന്തിയായിട്ടും അങ്ങനെ ക്കെണ്ടൊ അവിടെ സ്കൂളില്
ആ ഇവിടെ സ്കൂളിൽ എടക്കിടക്ക് മന്തി ഏ ബിരിയാണി ഒക്കെ ഇണ്ടാവാറുണ്ട്.
ആണോ
ആ പിന്നെ പിന്നെ ഇവിടെ തെയ് എന്താ സ്കൂള്ല് എട ഇതുണ്ടാവും നെയ്ച്ചോർ ക്ലബ്ബിന്റെ യില് പുഴ കാണാന്, കുളം കാണാന് പിന്നെന്തെങ്കിലും ഇപ്പോ ഒരു സ്ഥാപനം കൊണ്ടു പോകും ബസ്സില് അവർ സ്കൂളിലായിട്ടൊരു ബസ്സുണ്ട്
ടീച്ചേഴ്സും നല്ലോം കെ ഏ നല്ലോം കരുതണം കുട്ടികളെ എന്താ ചോയ്ച്ചെ പുഴവക്കത്തൊക്ക ക്കെ ആവുമ്പോ കുട്ടികൾക്ക് കൂടുതൽ വെള്ള വെള്ളത്തിലേക്കെറങ്ങണ ന്നുള്ളൊരു ഒരു ഏ തോന്നലായിരിക്കും. അപ്പം ടീച്ചേഴ്സ് നല്ലോണം നോക്കേണ്ടി വരും കുട്ടികളെ
അതെ
പിന്നെ ഇപ്പ തന്നെ കണ്ടില്ലേ നമ്മളോരോ വാർത്ത ഇന്നലെ അപ്പൊ ഒരു കുട്ടി ഏ പാമ്പുകടിയേറ്റ് മരിച്ച് അതായത് എന്തോ ട്രിപ്പിന് പോ ടൂറിന് പോവാനൊരുങ്ങായിരുന്നു
ഓ
അപ്പൊ ഒരുങ്ങുന്ന സമയത്ത് വീട്ടാരെല്ലാരും ഒരുങ്ങി റെഡി ആയിട്ടുണ്ടായിരുന്നു ന്നു അപ്പോകിനും ഏ മോനെ ഇത് പൊറത്തേക്കിറങ്ങി അപ്പൊ അവിടെ ഷൂന്റെ അടുത്ത് പാമ്പ് ഇരിക്കണ്ടായി പാമ്പ് കുട്ടിയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല നമുക്ക് ഏതായാലും വെഷം ഉള്ളതാണ് ആവശ്യഉണ്ടാവുമ്പോ പി പിന്നെ അപ്പോ അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റൽക്ക് കൊണ്ട രക്ഷിക്കാനായിട്ടില്ല അപ്പൊ പിന്നെ കുട്ടിമരണപ്പെട്ടിട്ടുണ്ടായിരുന്നു
ഗേളാണോ ഇപ്പൊ ഇപ്പം പറയുന്നക്ക നമ്മുടെ ഈ ബാത്റൂമിന്റെ ഹോളിൽ വരെ പാമ്പ് കാണുന്നുണ്ട് പൈപ്പിന്റെ ഉള്ളിൽ വരെ പാമ്പിനെ കാണുന്ന ഒരു ഫോട്ടോസൊക്കെ കാണാറുണ്ട്
ആ അത് ശരിയാ ഇപ്പ അങ്ങനെ ചില ഏരിയയിലൊക്കെ നല്ലോണം കാണാറുണ്ട് പിന്നെ അതേപോലെന്നെല്ലേ വേറൊരു കുട്ടീനെ അയിന്റെ രണ്ടാനച്ഛനും അമ്മയും കൂടി
ഓ അത് കേട്ടിട്ട് സങ്കടം വരാ
അതെ അങ്ങനൊന്നും ചെയ്യ
ഉപദ്രവിക്കണ്ടഇല്ലല്ലോ? എന്തേലും അമ്മത്തൊട്ടിലിലോ ഈ കുട്ടികളാക്കുന്ന കേന്ദ്രത്തിലേക്ക് അവർക്ക് താല്പര ണ്ട് ഒന്നിച്ച് ജീ ക്കന്നുണ്ടെങ്കിൽ അവരെന്തിന അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ആലോചിച്ചു
അതെ അതെ അത് തന്നെ ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവനല്ലേ എടുക്കുന്ന ആ കുട്ട ഇപ്പൊ അവരോട് എന്ത് ചെയ്യാനാ
ഉം ഒന്നും അറിയാത്ത പ്രായല്ലേ
അതന്നെ നമ്മള് നമ്മള നമ്മക്ക് നമ്മള് നമ്മളെ കൊച്ചുങ്ങളെ എങ്ങനെയാ നോക്കുന്നേ അതേ പ്പോലെത്ത അയിൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നല്ലോണം നോക്കുമായിരിക്കും ഈ ഒരു അവസ്ഥ ഇതിന് വരില്ലായിരുന്നു
ഉം ശരിയാണ് കുറേ മുറിവുകളില്ലല്ലോ? പറ്റാത്തട്ടമുറിവുകൾ ആ കുട്ടിയുടെ ശരീരത്തിലുണ്ട്എന്നൊക്കെയാ കേട്ടത്
ആ ആഅത് അത് കണ്ടു ഫോട്ടോസും പിന്നെ അതിനെ കുറിച്ച് നീനി കൊറച്ചായിട്ട് വീഡിയോസും ഫോണ് തുറന്നാ പിന്നെ അതേ കാണലുള്ളുന്നെ
ശരിയാണ്
കുട്ടികളെ നമ്മള് ഉപദ്രവിച്ചില്ലെങ്കിലും നല്ല പോലെ നോക്കാൻ ശ്രമിച്ചാൽ മതി.
ആ
എന്റെ മോനെവിടെകളിക്കാണോ?
ആ മൂന്ന് കളിക്കാണ്സ്കൂള് അവധിയാണ്. സ്കൂൾക്ക്
ശനി ലീവാണോ? എന്നാ പിന്നെ ഉം ചെറുതായിട്ട് ഇങ്ങനെ ഏ സോപക്കൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ട്യൂഷനിലൊക്കെ ചേർത്തിക്കൂടെ?
ആ അത് അതിനെ പറ്റിയത് എനിക്കറിയില്ല. ഞാൻ നിങ്ങ അതിനെ പറ്റി ഇങ്ങനെ ആരുടെെങ്കിലും ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു നിങ്ങക്കെന്താ അതിനെ പറ്റി അഭിപ്രായം?
അത് നല്ലൊരു കാര്യമാണ് എന്താ വച്ചാല് നമ്മള് ഈ നമ്മളെ ജനറേഷൻ പോട്ടെ ഇനി അങ്ങോട്ട് ഇംഗ്ലീഷ് നല്ലോ സംസാരിക്കാനോ വായിക്കാനോ അറിയേണ്ടി വരും. ആ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു കോഴ്സ് ചേർത്തി കഴിഞ്ഞാല് നമുക്ക് പിന്നെ അവരെ കാര്യം ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല
ഉം
അപ്പൊ അങ്ങനെ എന്റെ കയ്യിലുണ്ട്
ഓ നിങ്ങളെ ഇ
അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യണേ.
ആ ഓക്കെ ഓക്കെ അതൊക്കെ ഞാൻ ചെയ്തു തരാംട്ടോ അതേപോലെ കുട്ടികൾക്ക് വേണങ്കിൽ അത് നമ്മള് എൽ കെ ജി മുതൽ തുടങ്ങുന്നുണ്ട്
ഓ
എൽ കെ ജി മുതിൽ ട്ടൻ സ്റ്റാൻഡേർഡ് വര അ അത് തുടങ്ങുന്നുണ്ട്
ആഹ
ഇപ്പ വേണെങ്കില് അത് നോക്കാം നിങ്ങള് ചോയ്ക്കണ്ടി
ആഹ് ചോയ്ക്ക ആഹ ആഹ അപ്പം ഇൻ ക്കി രണ്ടു മക്കളാണ് ഉള്ളത് ഒരാള് മൂന്നിക്കും ഒരളിപ്പം യു കെ ജിക്കാണ് അപ്പൊ രണ്ടു പേരും അങ്ങനെ ഇംഗ്ലീഷില് ബാക്കോട്ടാണ് അപ്പൊ അതിനെ പറ്റി അറിയൻ വേണ്ടിട്ടാണ്
ആ ആ അത് നല്ലൊരു ഓ നല്ലൊരു കാര്യമായിരിക്കും അതെടുത്താല് പിന്നെ വേറെ ന്നെ വിഷയങ്ങളുള്ള ഇതുണ്ട്.
എന്ത് വിഷയങ്ങളാണ്?
എന്ത്‌ പല ഏ സ്കൂൾലല്ലേ വിഷയങ്ങള് അങ്ങനത്തെ ക്ലാസ്സുകളുണ്ട്.
ഓ ഇത് ഒരു ടീ ഒരു കുട്ടിക്കൊരു ടീച്ചർ ആ ഒരു സ്കീം ആണോ?
ആ അങ്ങനത്തെ ആ ഒരു മോഡല് കൊണ്ട് പിന്നെ ഇപ്പോ പൈസക്ക് എല്ലാർക്കും ഇഷൂ അല്ലായിരിക്കും.
ആ
ആ ഇപ്പം നമ്മള് ഏ രണ്ടോ മൂന്നോ കുട്ടികൾ വെച്ചിട്ട് അങ്ങനെ എട് അപ്പോ അങ്ങനെ ഒന്ന് നോക്ക് കൊണ്ട്ട്ടോ.
ആ ആ എന്ത്‌
ച്ച് കഴിഞ്ഞന്നെ ഡീറ്റെയിൽസ് പറഞ്ഞ തരാം.
ആ ഞാൻ എന്താ അയിനോടൊക്കെ ചോയിച്ച് ചോയിക്കാറുള്ളൂട്ടോ. മ് പിന്നെ എന്തവിടെ ചായ് ക്ക് എന്തായിരുന്നു കടിയൊ
ഇന്നിവിടെ പുട്ടും കടലേ അതിന്റെ കു അ ത് വ വല്ലാത്തൊരു കോമ്പിനേഷൻ ആണല്ലോ
അതെ ഞങ്ങക്ക് പക്ഷെ എനിക്ക് പുട്ടും കടലേമി ട്ടം പുട്ടും പഴവുആണ്
നല്ല മതിരള്ള മൈസട്ടാ ആ ആ അത് ഏ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിച്ചാല് നല്ല രസായിരിക്കും അത്
എ പഞ്ചസാരന്റെ ഷുഗർല്ലേ ഇപ്പൊ ചെറിയ കുട്ടികൾക്കരെ ഷുഗർ വരുന്ന കാലല്ലേ അപ്പോ ഞാൻ ഷുഗർ കട്ടിങ് ഞങ്ങൾ ഇവിടെ എല്ലാരും ഷുഗർ കട്ടാണ് ഉ ഇപ്പം എന്താ എല്ലാർക്കും മധുരത്തിനോടുള്ളത് ഇഷ്ടം കൂടുതലാണ് ഇപ്പൊ നമ്മളൊക്കെ ആയാല് മധുരം കുറക്കനാണ് നോക്കണത് അപ്പോ ഈ മധുരംന്ന് പറയണ സാധനം നല്ലതല്ലല്ലോ ശരീരത്തിന് വല്ല മെച്ചമില്ലല്ലോ അപ്പൊ മധുരം കഴിവതും ഒഴിവാക്കാൻ നോക്ക അതാണ് നല്ലത് ആരോഗ്യത്തിന് നല്ലത്